ഹലോ
കേൾക്ക്ണില്ലേ, എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം അങ്ങനെ പോണു കൊറേ ദിവസായല്ലേ വിളിച്ചിട്ട്
ആഹ് അതെ അതെ ഓരോരോ തെരക്ക്കളല്ലേ, ഭക്ഷണം കഴ്ച്ചോ?
ആഹ് കഴിച്ചു കഴിച്ചു അവടെ?
ആഹ് ഇവടെക്കെ കഴിച്ചു ഇതാ എല്ലാം കഴിഞ്ഞു ഇപ്പതാ റൂമിൽ കയറിട്ട് ഒന്ന് ഫ്രീ ആയിട്ടൊള്ളൂ
എന്തെയ്രുന്നു ഇന്ന്
ഇന്നെന്താ ഇവടെ കൈ പ്പക്കറില്ലറി പിന്നെ മത്തി
ആഹ്.
ഹ്മ്മ് അവ ഡെക്കോ കൈപ്പക്കൈ ആഹ് ഞാനും കൈപ്പങ്ങ കറി കൈപ്പക്ക ഉപ്പേരിയാ
ആഹ് ഇപ്പടി ഞാനത് അതുൽ കേട്ട് കറി അങ്ങനെ കേട്ട്ട്ടില്ല
ആഹ് ഇവടെ എന്താറിയാ ഏഹ് ഇക്കാടെ ഇപ്പാക്ക് ഭയങ്കര ഇഷ്ട ഇവടെ വന്നിട്ട് ആദ്യായ്ട്ട് കൂട്ടുന്നെ
ഏഹ് ശെരി അതെങ്ങനെയാ അപ്പണ്ടാക്കാ
അത് നമ്മള് ഈ പരിപ്പും തക്കാളിയും വേ ഞമ്മളെ ക
വോയിസ് ക്ലിയറല്ലല്ലോ ഒന്ന് മാറി നിക്കോ അവ്ട്ന്ന്
ഇവടെ അത്യാവശ്യം റേജ്ജ്ണ്ട് ഒക്കെ ഒന്ന് മാറി നീക്കാവേ ഓക്കെ, ഇപ്പ കേ
ആഹ് ഇപ്പൊക്കെയാണ്, ആഹ് ഇപ്പൊക്കെയാണ്.
ഒക്കെ. നമ്മളെ ഈ കൈപ്പക്ക ഈ പരിപ്പും തക്കാളീം ഇണ്ടാവല്ലോ
ആഹ് ആഹ്
കൈപ്പക്ക നീ
ആഹ് ആഹ് ക്ലിയറല്ലല്ലോ എന്തോ പ്രശ്ന പ്രോബ്ലംണ്ട്‌ റെയ്ജിന്റെ പ്രശ്നം ഉണ്ട്‌ തോന്ന്ണ്ല്ലേ
ഇപ്പ കേൾക്കണ്ടോ ഹലോ ഹലോ, ആഹ് കേ കേൾക്ക്ന്ന്ണ്ടോ, ആഹ് ഇപ്പ കേ
ആഹ് കേക്ക്ണ്ട് ഇപ്പ കറക്റ്റായി കേൾക്ക്ണ്ട്.
ആഹ് ക്കെ. ആഹ് അ അപ്പ നമ്മള് ഈ പരിപ്പും തക്കാളിയിങ്ങനെ വേവിച്ച്ട്ടേ കൈപ്പക്ക നീളങ്ങത്തിലരിഞ്ഞ്ട്ട് അഴഞ്ഞിട്ട് അതിക്ക് ഇട്ട് കൊടുക
ആഹ് ആഹ്.
നമ്മള് പുളിവെള്ളൊഴിച്ച് കൊറച്ച് മഞ്ഞപ്പൊടിം കൊറച്ച് സാമ്പാറ് പൊടിംഒക്കെ ഒഴ്ച്ചിട്ട് വെറുതെ നമ്മള് സാധാ കറി വെക്ക്ണ പോലെ വെക്കാ
ആഹ് ആഹ്
ന്നിട്ട് നമ്മള് ചെറി ഉള്ളി കൊണ്ട് തൂമിക്ക അത്രേ ഉള്ളു
ആഹ്
ഉം പക്ഷെ സംഭവം ടേസ്റ്റ് ആണ് ട്ടോ ഞ എനിക്കും അതിഷ്ടണ്ടാർന്നില്ല പിന്നെ ഞാനു ഇവിടെ വന്നിട്ടാണ് ആദ്യായിട്ട് കഴിച്ചത്
ആഹ് കയിപ്പ് കയ്പ്പ് പ്രതീക്ഷിക്കും അങ്ങന ഉണ്ടാവിലല്ലേ
ആഹ് അയി നമ്മളി ഈ സാമ്പാറും പൊടിം പിന്ന നമ്മ പുളി ഇതൊക്കെയി ക്കുമ്പോ നല്ല അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടാകും കുഴപ്പല്ല
കൈപ്പങ്ങട്ട് അയില് എണ്ട് ബാലൻസ് ആവ്ണ്ടാവുംല്ലേ
ബേലൻസ് ആവും ആഹ്
ആഹ്
ഉം പിന്നെ മക്കളൊക്കെ ഇണ്ടവിടെ?
ആ മക്കളൊക്കെ സ്കൂള് പോയി
ആഹ് മഴ ണ്ട്ന്ന അവിടെ?
മയാ മിഞ്ഞാന്നൊക്കെ നല്ല മഴെനു ഇന്ന ഇന്നാല അയിനും വേണ്ടിട്ട് വല്ലാണ്ട് ഇണ്ടായിനില്ല ഇന്നിപ്പോ രാവിലെ മുതലേ ഒരു മൂടി കെട്ടിക്കൊണ്ട എന്താ അവിടുത്തെ അവസ്ഥ?
ഇന്ന് രാവിലെ അതേപോലെ നല്ലൊരു മൂഡിലുണ്ടായിരുന്നു ഇപ്പൊ ചെറിയൊരു വെയില് കാണാനിണ്ട്
ഏഹ് ഏഹ് ഈ തുണി തുണികള് തുണികളാണ് പ്രശ് നം മയേത്ത് ഒണങ്ങി അങ്ങട്ട് കിട്ടൂല അലർജിം കൂടെണ്ടെങ്കി പറയും വേണ്ട
വേണ്ട ഉം ചെറിയ മക്കളൊക്കെ ഉണ്ടായതുകൊണ്ട് ഈ ചെറിയ മ പ്പ ഡ്രസ്സാക്കെ ഉണങ്ങൻ നല്ല പണിയാണ് മെഷീൻ ഉണ്ടെങ്കി പിന്നെ അതില് ഉണക്കാന്നെക്കാ അവിടെ മിഷിനു ഇല്ല
ആഹ് ഞാന് മിഷീനില ഒണക്കെല് ന്നാലും ബാക്കിള്ള ഡ്രെസ്സാളൊക്കെയേ
ഒന്നണ് വെയില് തട്ടിക്കണം ന്നാലുംല്ലേ
ആഹ്
ഉം
ഇല്ലെങ്കി ഒരു എന്താ ഒരു ഒരു പുതിലേക്കാരം പുതിലേ
ആഹ് ഒരു ജാതിൽ ഒരു സ്മെല്ലും ഉണ്ടാവുഅല്ലോ
ആഹ് സ്മെല്ലുണ്ടാവും പിന്ന അലർജി ഇല്ലോല്ക്ക് നല്ല പ്രശ്ന ഇനിക്ക് അലർജിന്റെ പ്രശ്നം ഉണ്ടായോണ്ടേ ആഹ് വെയിലങ്ങട്ട് തട്ടിയിറ്റില്ലെങ്കിൽ പിന്നെ തുമ്മലും കൊരെയൊക്കെ തന്നെക്കാരം
ആഹ് ഇവിടെ മക്കൾക്കും അലർജിണ്ട് പക്ഷെ അതിൽ അലർജി അല്ല ഇക്കിത് കൊതുകിനെ അലർജി അങ്ങനെ ഓരോ അല
ഉം
ആഹ് അതെ ഉം വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ അവിടെയൊക്കെ
നല്ല വിശേഷം കുഴപ്പ ല്ല ആർക്കും കുഴപ്പൊന്നുല്ല ല്ല അങ്ങനെ പോവ്ണ്ട്
ആഹ് ഉം എല്ലാരും ഫുഡയിക്കലൊക്കെ കഴിഞ്ഞപ്പോ എല്ലാരും?
ക്ക് രണ്ടു തുണി ഇട്ടാലപ്പോ മയ പെയ്യും ചെയ്യുല്ലേ
പെയ്യാണേ ഇന്നലെ ഇപ്പ ഞാന് ഇന്ന ലെ ചെറി യൊരു വെയില് കണ്ടപ്പോ ഒക്കെ പൊർത്തിട്ട് റൂമി കേറി നിസ്കരിക്കാൻ നിന്നു അപ്പത്ത് നല്ല മഴ പെയ്തു ഒക്കെ നനഞ്ഞ്
ആഹ് നനഞ്ഞു ഈ ഈ മയേത്ത് പൊർത്ത്ക്ക് ഡ്രസ്സ് ഇട്ണതന്നെ ഒരു പരിപാ ഒരു ഒരു ഗതിയെട്ട പരിപാടിയാ
ഉം ഞാൻ മാക്സിമം ഇടാതിരിക്കാൻ നോക്കും
ഇങ്ങനെ നിക്കാണ
നിക്കണ ഞാന് ഈ ഉച്ചയ്ക്ക് ഒക്കെ ഞമ്മള് ഒന്ന് റൂമിക്കു വരുമ്പോ മാക്സിമം ഇടാതിരിക്കാൻ നോക്കുട്ടോ പിന്നെ ഈ വെയിൽ കാണുമ്പോ ഞമ്മക്ക് പിന്നെരു സമാധാനം ഇണ്ടാവൂല
ആഹ് ഡ്രസ്സൊക്കെ ഇട്ട അയ്നി നോക്കി നിക്കാന് ആർ ക്കാ സമയം കുട്ടിയാളൊക്കെ ഒരുക്കി വിട്ട് ഒന്ന് പണിയൊക്കെ ഒരുങ്ങി ഇരിക്കാ ഈ ഇർക്കാന്നല്ലാതെ
അത് ഇരിക്കുമ്പോത്തേ പിന്നെ നമ്മള് കൊർച്ചേരം ഇരിക്കുമ്പോത്ത്ന് അവര് വരാനു ആയി
അവര് വരാനായി. പിന്നെ അവരെ കുളിപ്പിക്കല് അവർ അവർക്ക് തിന്നാം കൊടുക്കലൊക്കെ ആയി പിന്നെ രാത്രി ആകുമ്പോത്ത്ന് ഇവിടെ എല്ലാവർക്കും ചപ്പാത്തി വാണം
ആഹ് ഇൻക്ക് രാത്രി അടുക്കളയി കേറ്ണേ ഇഷ്ടല്ല
ആഹ് ഇഷ്ടണ്ടായിട്ടൊന്നുംല്ല പിന്നെ അപ്പൊ വയസായോല് ഇണ്ടാവുമ്പോ ഇണ്ടാക്കല്ലാതെ വേറെ നിവർത്തില്ലല്ലോ.
ആഹ് എന്താ ഒന്നാമത് മക്കളെ പഠിപ്പിക്കാൻ തന്നെ ടൈമില്ല രാത്രി പിന്നെ അയ്ന്റെ എടേ കൂടെ ഒന്നും നടക്കൂല്ല
ഞാന് ഞാനിപ്പോ അസർ അസ ഓല് വർന വരുമ്പത്തെ തന്നെ ഹോംവർക്കൊക്കെണ്ട് ചെയ്ത് വെക്കലാണ് ചെയ്യിപ്പിക്കലാണ് ഇന്ന രാത്രി അയിന് നിക്കണ്ടാലോ
ആഹ് ഇവടെ അതിനൊന്നും കിട്ടൂലേ വരാ ബേഗ് വെക്ക കളിക്കാൻ ഓട ഒരു ചായം പോലും കുടിക്കൂല
ഇവിടെ അങ്ങനെ തന്നെയാണ് പിന്നെ പുട്ച്ചു നിർത്തലാണ് പിന്നെ മഴ ആയോണ്ട് വല്ലാണ്ട് പൊർ- ത്ത്ക്ക് അർങ്ങാനും താല്പര്യം അല്ലേ ഈ മായോ മഴിം വള്ളും ചളിയും ഒക്കെ ആയോണ്ടേ
ആഹ് ആഹ് അത് ശരിയാണ് ഉം ഈ സ്കൂള്ത്തി മദ്രസത്തി എയു ആഹ് എഴുതാനും പഠിക്കാനൊക്കെ നമ്മക്കന്നെ മനസ്സിലാവാത്ത ഓരോ ഇതാണ് ഇപ്പോ ലെ നമ്മള് പഠിച്ചിരുന്നത്തെ പോലെല്ലല്ലോ ഇപ്പോ ഉം
കൊറേ മാറ്റങ്ങള് വന്നി ലേ കുട്ടിയാൾക്കൻസർച്ച് കുട്ടിയാളും തന്നെ പണ്ടത്തെ കുട്ടിയാളെ പോൽ ലെ അല്ലല്ലോ
പക്ഷെ അവരെ പഠിപ്പിക്കണമെങ്കിൽ ആദ്യം നമ്മൾ പഠിച്ചിട്ട് വേണ്ടിയരും അതാ അവസ്ഥപ്പോ
ആഹ് അത് ശെരിയാണ്
ഉം
ഇത്പ്പോ ഇപ്പൊ ഈ എ ര അൻ അഞ്ചാം ക്ലാസിന്റെ താഴത്ത്ക്കായിട്ട് ഇങ്ങനെ അ പ്പൊ അയ്ന്റ മേലക്കും കൂടി ആയാൽ എങ്ങനെ നമ്മളെ കൊണ്ടൊക്കെ പഠിപ്പിക്കാൻ കഴിയ ഇപ്പാണെങ്കില് ബുക്ക് മാറും ചെയ്യ
ആഹ് ചെയ്യ ഞാൻ പറയും ഇന്നെന്നും ആരും പഠിപ്പിച്ചിട്ടില്ല നമ്മക്കന്നെ പഠിച്ചതാ ഇപ്പൊ നമ്മുടെ മ ട്ടന്ന് ഒരു ദിവസം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കി പിന്നെ ഓലെ കിട്ടൂല.
ആഹ് ഓലൊ പ്പ ഇരുന്ന് ചെയ്യണം മടിയാണ് ഒന്നാമതേ ഒന്നു ഒ റ്റയ്ക്ക് ചെയ്യൂല.
ഞമ്മളും ന്ന് അഹ് ഇപ്പ എന്താറിയോ ഞമ്മളില്ലാത്ങ ഞമ്മക്കും ഞമ്മൾക്കൊരൂസം ടൈമില് ചെൽ പ്പ മ്മക്ക് അങ്ങനെ എല്ലാരും ഇത്പ്പ നമ്മളെ ഇമ്മാരങ്ങനെ ഒരുമിച്ചിരിക്കണം ന്നില്ല. ഇപ്പങ്ങന്യല്ലല്ലോ.
ആഹ് ഒക്കെ ചെയ്യാൻ വെയ്ക്കും പക്ഷെ നമ്മളെടുത്ത് വാണം.
ആഹ് അതെന്നേണ് ഇവട്ത്തിം പ്രശ്നം.
ആഹ് ഒരു ചെറിയെ കാര്യത്തിന് ഉമ്മാ ഉമ്മാ വിളിച്ചോണ്ട് ഇങ്ങനെ നിക്കും.
ആഹ് ഞാൻ പറയും ഇയ്യ് സ്വന്തായിട്ടെന്നെ എഴുതാണേ ഇന്റടുത്ത് വന്ന് ഇരിക്ക് പറയും ഞമ്മക്ക്പ്പെപ്പ എപ്പളും ചെറിയ കുട്ടികളൊക്കണ്ടാവുമ്പോ ഓലെ ഓലൊപ്പം തന്നെ ഇരിക്കാൻ പറ്റൊ പ്പോ.
ആഹ് അതെ ഞാനൊക്കൊറങ്ങുമ്പോത്ത്ന് പന്ത്രണ്ട് മണിയൊക്കാകും.
ആഹ് ടീച്ചർമാര് പിന്നെ എന്തചൊ ക്കെ നമ്മള് ഗ്രൂപ്പിക്കാ വിടും ഇന്നട്ട് അതീന്ന് നമ്മൾ നോക്കി എഴുതാൻ കൊട്ക്കണം.
ആ സാമ്പ്രദായം കൊർച്ച് കൊർ ഫോൺകുടെ അപ്പൊഎന്താറിയോ കുട്ടിയേ ളും തെന്നെ ഫോൺ ഫോണില് അഡിക്റ്റാവാണ് കൂടുതല്.
അഡിക്റ്റ് പിന്നെ ദ് ഫോണിൽ നോക്കി ഞമ്മക്ക് വേറൊന്നില് എഴുതീട്ട് പിന്നെ അത് നോക്കി എഴുതി കൊടുക്കാനുള്ള ടൈമ് ഞമ്മക്കില്ലാ.
അതൂല്ല. അപ്പ നമ്മള് ഫോണ് കൊടുത്ത് പോകും ചെയ്യും നമ്മളെ പണിക്ക് നി
ആഹ് നിക്കും ചെയ്യും. ഇത് ഇപ്പധികു ഇപ്പെല്ലാ ടീച്ചേഴ്സും അതെന്നെ ചെയ്യ്ണം.
മാരി മേ ലെയ്തുമ്പ അയ്ൻ്റെടീ കൂടെ അമ്മള് ങ്ങനെ എയ്തേര്ന്നു. ഇപ്പ അതൊക്കെ മാറീക്ക്ണ് ഇപ്പൊ ആഹ് ഇപ്പ ഇപ്പ അങ്ങനൊന്നല്ല
ക്ലാസിൽ നടക്ക്ണ് ഇങ്ങനൊവുമ്പൊ എന്താറിയൊ കുട്ടിയേൾക്ക് ക്ലാസ്സിൽ നടക്ക്ണന്ന് ഓർത്ത് പറയാൻ കഴിയൂലേ. ഒ ക്കെങ്ങെനെ ഗ്രൂപ്പിക് ഇട്മ്പളെ നമ്മളക്കാവുമ്പോ ഹോം വർക്ക് ഇണ്ട് ണ്ട് ന്ന് പർഞ്ഞാ നമ്മക്കത് ഓർമ്മ ഉണ്ടാവോലോ. ഇപ്പൊ ടീച്ചർമാരങ്ങനെ ക്ലാസ്ന്നും പറയ്ണില്ലല്ലോ.
ഇപ്പോ എന്താ ആഹ് ക്ലാസ്സിൽ എത്ര സമയം ഇണ്ട്ന്ന്ണ്ടെങ്കിലും ഹോം വർക്ക് ഒക്കെ ഗ്രൂപ്പ് കൂടെ വി ടാ ഇത് നാളെ ചെയ്തു വരുക ന്നാണ്ട് പർഞ്ങ്ങാണ്ട് ഇ ആഹ് ഇന്നെ ഇ ത് ഇതിപ്പോ ക്ലാസ് എടുക്കുമ്പോ അത് ക്ലാസ്ന്നെന്നെ പറയാണ്ന്ന്ണ്ടെങ്കി ഓൽക്ക് ഓർത്ത്ട്ത്ത് ഇ ഇതിപ്പോ എന്താറിയോ ഓല ഓർമ്മ ശക്തി കുറവാ കുറയാണ്.
അതാണേ അതാണ് അവർക്ക് ഒന്നു ഒരിതില്ല.
ആഹ് പൺ ഞമ്മള്ന്നൊക്ക പർഞ്ഞാ ല് എന്തങ്കിലും എഴുതാണ്ടോ എന്തെങ്കിലും എഴുതാണ്ടോ കൊറെ ആലോയിച്ചാലോയ്ച്ച് ആലോയി ച്ച്ണ്ടാക്കി ലാസ്റ്റ് എന്തെങ്കിലും ഒക്കെ ഇണ്ടാകു.
ഇണ്ട ഇന്നാലേ മഴ വര്ണ്ട് ഞാൻ തുണ്യോള് ഇട്ത്തെച്ചിട്ട് വിളിക്കാട്ടോ.
ആഹ് ആഹ് ആയിക്കോട്ടെ ഇന്നാ ശരി.
ആഹ് ശരി.